ആപ്പ
മറ്റേ ഗോള് കത്തായോ
ആഹ കേട്ടാ ഇത് പറ അടുത്ത വിളിച്ചാ ഞാൻ കേക്കാൻ പറ്റാത്തോണ്ട്
ഉം ഉം
പൈസയുടെ പ്രശ്നം കൊണ്ടാ
എന്റെ അനിയത്തി ഇപ്പൊ പഠിക്കുവാടി മറ്റേ ഏവിയേഷൻ പഠിക്കുന്ന കൊണ്ട് അവൾക്ക് ഇപ്പൊ പൈസയാവുംും അവൾക്ക് ഹോസ്റ്റൽ ഫീയും ഉണ്ട് പഠിക്കുന്നതിനും ഫീ ഉണ്ട്
അതെത്രയാ അപ്പം
അ അത്യാവശ്യം ഹോസ്റ്റലില് ഒരു മൂവായിരം നാലായിരം എടുപ്പിച്ചാവും പിന്നെ മറ്റേത് ഒ ഏഴായിര ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം പിന്നെ ഞങ്ങള്ൾ വാടക വ ഉ പിന്നെ ഞങ്ങള്ൾ വാടാ വീട്ടില മൊത്തം പണി എറണാകുള തതി ഇല്ല ഇല്ല എറണാകുളത്ത് അതൊണ്ട് അവൾക്ക് പഠിക്കുന്നൊണ്ട് എന്നെ എങ്ങനെ ഇനി പഠിപ്പിക്കും അല്ലായിരുന്നെങ്കി നമ്മള് ഡിഗ്രി കയ്ഞ്ഞ് ട്ട് നേരെ ബി എഡ് എടുക്കണവായ്ര്ന്ന
ഇത് സത്യം പറഞ്ഞാ ഈ പീ ജിക്ക് വെറ്തേ പോയാന്ന് തോന്ന് ന്ന്
സത്യം ഞാനു ആലോയ്
ഈ പി ജിക്ക് പോന്ന നേരം കൊണ്ടല്ലേ പി എസ് സി കോച്ചിന് പോയാര്ന്നേ അ തെങ്കിലും നടന്നേനേ.
ഉം ഏഹ്
വെറ് തേ പോയാന്ന് തോന്നുന്നു ഇതിന്
ഉം എല്ലാം കൊണ്ടും ഒരു ബകാരുല്ലാതായി രണ്ട് വർഷം വെറുതെ പോയി അത് വെറ്തെ പോയത് മാത്രം കെടന്നിട്ട് എഞ്ചിയടിച്ച് ചത്ത് പഠിക്കാവ്ള്ളത് എല്ലാം കൂടി കേറണം ന്നെങ്കിച്ച് സമാധാനങ്കിലും ഉണ്ടായിരുന്നന്ന് പറയാം ഇത് അതുല്ല
അതാണ്
ഉം ഇനിയും രണ്ട് വർഷം വേണെ
ആ അതാ ബി. എഡ് ഇല്ലെങ്കി നമുക്കെവ്ടേം കിട്ടത്തില്ലെടി ഞാ ഇവ്ടൊരു സ്കൂളിൽ ഇന്റർവ്യൂന് പോയ
ആ
പിന്നെ നാണം കെട്ട്ട്ട് ഞാൻ വന്ന് ഞാനാണെങ്കിലെ ഇന്റ ഇന്റർവ്യൂന് പോയ അവ്ടെ പോയപൊ അവ്ടെ വന്നവ തെല്ലാരും ബി. എഡും, കെ റ്റൊരു സ്ത്രീ ഒക്കെ ഉള്ളവരാ. ട്ടീട്ടീരെ ക്കെ ഉള്ളവര്. അപ്പൊ ഞാനും വേറെ കൊച്ചും മാ രൊള്ളീ ഡിഗ്രീ കഴിഞ്ഞ്ട്ട് ചെന്ന എ നമ്മള് ചെന്നെന്തൊ കേറ്ററ്റൊയ്ച്ചോണ്ടാ ചെന്നത് കേറ്ററ്റിന്റത് വെ ചൊണ്ട് അപം ഏഹ് നിനക്ക് കിട്ടിയാര്ന്നോ കേട്ടിറ്റ്
ആഹ് കിട്ടി കിട്ടി
ആഹ് അപ്പൊ അയാള് പർഞ്ഞു ട്ടീട്ടീസി, ബിഎഡും ഒന്നുല്ലാതാണോ വരുന്നെ ഇതിനൊക്കെന്ന്. പിന്നെന്തോ ചെയ്യാനാ.
ഉം അതെന്ത് പ്രൈവറ്റ് സ്കൂളാ. പ്രൈവറ്റ് സ്കൂള പുതിയതെട്ത് തുടങ്ങിയ
അല്ലടി ഗോൺമെന്റ്സ്കൂള് ഗോൺമെന്റ് സ്കൂളായിരുന്നു
അത് ന്നാ അത് പുതിയതായിട്ട് വല്ലോം തുടങ്ങിയാണോ? ഇ
അല്ലടി വർഷങ്ങളോണ്ടുള്ള സ്കൂളാ. പുതിയ സ്കൂളല്ല പഴേ സ്കൂളാ ആഹ് പിന്നെ പ്രൈവറ്റ് സ്കൂളിലൊക്കെയാണെ നമ്മക്. ചിലപ്പൊ..... പീജി, പീജിയും കേട്ടറ്റും ഇതൊക്കെ ഉണ്ടെ കിട്ടുവെന്ന് തോന്ന്ന്ന്. പക്ഷെ അവ്ടെ ശമ്പളൊക്കെ പത്ത് രൂപക്കകത്തെ വർകെ ഒളളു നമ്മള് വെറ്തേ കഷ്ടം ശനി ശനിയാഴ്ചക്കൊ അല്ലാതെ ഓരോ വർ ക്ന്ന് പറഞ്ഞു പോണം അങ്ങനെയൊകെ ഒ ണ്ടന്ന് തോന്ന്ന്ന്. എന്തുവായാലും സത്യം പറ പീജി എടുത്തൊരു ഗുണോ ഇല്ലെന്ന് തോന്ന്ന്ന് ക
അതാ. ഹും.. വെറുതേ ആയി
എല്ലാ കുത്തിയിരിന്ന് പഠിച്ച് പരീക്ഷ എഴുതി അടാ
ചുമ്മാ ഒരു ഡിഗ് ഒരു പേര് പി ജിയും കൂടി ഉണ്ടെന്നൊരു പേര്. അത്രയേ ഒള്ളുപ്പൊ
മാർക്കുണ്ടോ അതും ഇല്ല പി ജിക്ക്
അയ്യോ ഇനീ രണ്ട് വർഷം സത്യം പറഞ്ഞാ ഞാൻ പഠിക്കാനങ്ങ് മട് ആയി വരുന്നു ഇപ്പ ഇപ്പം പീജിയങ്ങ് വെറുപ്പിച്ച്
ഈ ലാസ്റ്റ് പരീക്ഷക്ക് എനിക്കൊന്നും പഠിക്കാനേ തോന്നിയില്ല പിന്നെ ജയിക്കെണ്ടായോന്ന് കരുതിട്ട് എന്താണ്ടൊക്കെ വായിച്ചു നോക്കീതാ.
ഞാനും
അല്ലാതൊന്നും പഠി ക്കാനേ തോന്നിയില്ല.
ഉം എന്താ എനിക്കാണെങ്കി തീരെ ഒരു എനിക്കൊരു ശ്രദ്ധയില്ല പഠിക്കുമ്പോഴൊക്കെ ഞാന് ഞാൻ വല്ല പാട്ടുവൊക്ക് പാടി ഇങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ ആലോയ്ക്കുന്നേ അയ്യോ ഞാൻ പഠിക്കുവാണല്ലേ ഇവിടെയുള്ള എൻ്റെ മ മൈന്റ് അങ്ങ് പോവും. പഠിത്തം മാത്രം നടക്കത്തില്ല വേറെല്ല ആ പഠി ക്കാ ഇരിക്കുമ്പോ ഒടുക്കത്തെ വെശപ്പ് പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ മടിയുള്ള ഞാൻ പോയി ഉണ്ടാക്കി വരെ കയ്ക്കും. കാരണം അത്ര നേരം കൂടി പഠിക്കണ്ടല്ലേ അത്രക്ക് ഒഴ പ്പിന്നെ അങ്ങേ അറ്റോ ആയിട്ട് വര്വോ
യെ ക്ക്യാൻ വേണ്ടി
ഏഹ്
പഠിച്ച
ഏഹ്, ഹലോ
ഇപ്പയും ആട് ശൽ പടിക്കുമ്പല്ലേ അറി
ഉം ആ അ അതാ ഉ
കണം ഞാൻ അറിഞ്ഞില്ല പഠിക്കുമ്പോഴല്ലേ അറിയുന്നേന്ന് ഹലോ ഹലോ കേക്കാൻ പറ്റുന്നു